ഹലോ ആഹ എടീ നിനക്ക് ഓർമ്മുണ്ടാവും നമ്മളന്നെ മൺഡേ സിനു അങ്ങാണ്ട് അഐലീണർ കൊണ്ടുവന്നന്ന് പറഞ്ഞ് ചിറക്കന്മാരെ പറഞ്ഞുക കൊടുത്ത് ഭയങ്കര വിഷയമാക്കിയത് ഓർമ്മയ അത് തട്ടി പോവേ ആ ടൈയ്സിന് മറ്റേ അയ്ന്റെർ തറയി വീണ്പൊട്ടേ തട്ടി വീഴ് എന്തങ്ങൊക്കെ ചെയ്യുന്നു ആരാക്കെ ഇതാണോ അന്തോ അന്നൊക്കെ അങ്ങ അന്നക്കെ അലയ്ലിനർ
പക്ഷെ അന്നൊക്കെ എത്രക്ക് അന്നൊക്കെ ഇക്ക് എത്രക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് വൈദേഹി ആയിരുന്നു തോന്നന്നു ല്ലേ
ആഹ ഇ ച്ച്ചി രി ഒരുങ്ങിയൊക്കെവരു ന്ന നമ്മൾ അങ്ങൊക്കെ തന്നെ സിനുഒഴിങ്ങ
സീനുഅങ്ങനെ ഇല്ലായിരുന്നു വൈദേഹി എന്ത്ആരുന്നു ഓരോ ദിവസവും ഓരോ ഹെയർ സ്റ്റൈലന്ന് ഉകുടു മൈക്കോട്ട
ആ അന്നത് പോലെഒന്നു അല്ലഇപ്പോഴത്തെ പിള്ളേെ ഫുള് ലിപ്സ്റ്റിക് ഇല്ലേ ലിപ്സ്റ്റിക്ക് മേക്കപ്പ് ബോക്സ് ഒക്കെയാണ് കൊണ്ടുവരുന്നത് എല്ലാത്തിനെ കുറിച്ചും അറിയാം നമ്മക്ക് പോലെ അറിഞ്ഞൂട പക്ഷെ അവർക്കെല്ലാം അറിയാം
അതൊക്കെ സി ബി എസ് ഇ പിള്ളേര്ന്റെ പോന്നു കുറ്റം പറഞ്ഞൂടല്ല ഒറ്റണ്ണത്തിന് മേക്കപ്പ് ഇല്ല കാരണം അവരെ സ്കൂളിൽ മേക്കപ്പ് ഇട്ടുപോ വാ ൻ പറ്റില്ല അത് വറെ കാര്യം അതേപോലൊക്കെ മാനേസ് അത് അവർക്ക് ഭയങ്കര മാനേസു മാണ്
ഉം
ആ എടിആന ഖ ഇനൊക്കെ കാണാറുണ്ടോ അവളെകല്യാണൊ ഒക്കെ കഴിഞോ
എന്തുടി എനിക്ക് ആരുടെ ഒരു വിവര ഇല്ല ഒരു പൈസന്റെ വിവരംല്ല അനഖ നെപക്ഷേ ഞാൻ ഇവിടെ തിരുവാതിരക്ക് കണ്ടാ യിരുന്നു
പഴയ പോലെ അല്ല ടിഅവള്
പഴയാവും അന്നത്തെ കണക്കൊക്കെ തന്നിട്ട കാണാം ഇന്ന് ചെറിയ വ്യത്യാസം എന്നള്ളന്ന് തോന്നുപെട്ടനോക്കിയ
പല്ല ഒക്കെ
ഏ
പല്ല് മുടി
മുടി മുടിയൊക്ക തോനെ നിളോ ഇല്ല എന്ന ആവശ്യം നിങ്ങളൊക്കെ ഉണ്ടായിരോന്ന് തോന്നുന്നു പല്ല് അത് പോലെ ആയിരുന്നുതോണു അത്രള്ളൂ ഞാൻ ശ്രദ്ധിച്ചില്ല തിരുവാരയെ കണ്ട് വണ്ടിയന്ന് പറഞ്ഞു തടികൂടിയ അല്ലേല്ലും ഞാൻ ആ രേയും മുന്നോട്ട് ശ്രദ്ധിക്കാറില്ല
എന്നാലും നീ പക്ഷഎന്നെക്കണ അടിപടി നോക്കല്ലേ ഹലോ അവർക്ക് എവിടെയാണ് അന്തോല്ലി
ആഹ ഓരോരുത്തരും ഓരോ ജോലി ചെയ് കോഴ്സിന് പോക്കെ ചെയ്ണ്ട് ആഹ ശരി തന്നെ ഉ
ഞാൻ അവളെ ഇടക്ക ഇടക്ക് എപ്പോഴും ആലോചി
പക്ഷെ ഞാൻ അവളെ കുറിച്ച് ആലോചിച്ച് കൊറെ നീയിപ്പൊ പറഞ്ഞപ്പോ അവളെ കുറിച്ച് ആലോചിച്ചട്ടാ മറ്റേത് നമ്മൾ സ്കൂൾ കഴിഞ് നടക്കെയിരുന്നു പ്ലസ് വൺ പ്ലസ്ടുസമയത്ത ഒക്കെ എന്തോ ഇടക്ക് വല്ലപ്പോഴും വിളിക്കു ആയിരുന്നു പിന്നെ ഒരു വിവരവും ഇല്ല
എക്കാനും കല്യാണം കഴിഞ്ഞ് അഞ്ചാറ് പുള്ളേരും ആയിക്കാണും
ന്തോടി നീ ഇപ്പൊ പറയുമ്പോൾ സത്യത്തി ഞാൻ ഓർക്കുന്ന അവളെ കുറിച്ച്
അതേപോലെ നമ്മുടെ ക്ലാസ് ഓർക്ക ശിവപ്രിയനെ ഇടക്കിടക്ക് നി കാണാം അതുകൊണ്ട് തന്നെ അവളെ ഓർക്കേണ്ട ആവശ്യമില്ല
ആ അവളെ പിന്നെ എനിക്ക്ന്ന് ഇൻസ്റ്റഗാമില് പോസ്റ്റ് അങ്ങനെങ്ങനെ വല്ല
ആ ഞാനും കാണും അതുകൊണ്ട് ആ പിന്നെ മറ്റേ ലവന കാണറുണ്ടോ എന്ത് ഋദ്ദിക്കോ അങ്ങനെയാണോ എന്തോന്റെ
ആഹ ഋത്തിക്ക് ഋ ഋത്തിക്ക് തന്നെ അവനെ കാണാറ എനിക്കൊന്ന് ഒരു വർഷം മുന്നേയൊക്കെ എപ്പോഴോ അവനെ കണ്ടായിരുന്നു അവിടെ വെള്ളാരുടത്തല്ലേ വീട്
പിന്നെ റിജു അവന്റെ പേര്ങ്ങനെയല്ലേടി
ആ റിജുന്നെ, റിജുന്നെ, അവനെയും ഞാന് ഒരു വർഷം മുന്നേ അങ്ങടെ കണ്ടാ അവന്റെ ഇൻസ്റ്റ വല്ലപ്പോഴും കുറെന്നാളായി കണ്ടിട്ട് എനിക്ക് സമയമല്ലാന്നെത് അവന്റെ അമ്മെ ഞാൻ ഈ അടുത്തുണ്ടായിരുന്നു ഞൻ എലക്ഷൻ നിന്ന് കണ്ടായിരുന്നു, അവന്റെ അമ്മനെ വോട്ടിടാൻ വന്ന്.
പിന്നെ ആര്? ഓ അല്ല മ അലനും പിന്നെ? ശരണും ആ കൃഷ്ണ നെ അറിയാം പിന്നെ വേറെ ആരെ? പിന്നെ അഖിലിനെയും കാണാറുണ്ട് ഇടക്ക ഇടക്ക്.
ഉം
പിന്നെ വീനവരുണ്ട് ചെറുക്കന്മാരില് ആരണെങ്ക ഓർമ്മ ഇല്ല.
ഓ, പണ്ടത്തെ സ്കൂൾക്കാലോ ഒരു കാലം!
അൽഫിനെയ? ഇടയ്ക്ക ഇടക്ക് ഇൻസ്റ്റൽ അല്ലോ ഇൻസ്റ്റയിലൽ വാട്സപ്പ് ലോ കാണാറുണ്ട്.
ഉം.
തിരി രി.
ആഹ, ഉ വേറെന്തുണ്ട്? സംസാരങ്ങൾ?
ഏഹ?
ഇല്ല ഇങ്ങനെ പേരന്നു?
അങ്ങനെയൊന്നും പ്രശ്നല്ല സ്പെസിഫിക് ആയിട്ട് പറയാതിരുന്നതി. ഡീറ്റെയിൽഡ്.
ഉം ഉ..
ആ ടീച്ചറിനെ കാണാറാവോ? അവർക്കെപ്പോഴും ജീവനൊക്ക ഉണ്ടാവുമോ? അവരൊക്കെ ഉണ്ട്. ആ് മറ്റ ഇല്ല ടീച്ചർന് ഇല്ല ടീച്ചറിന് ക്യാൻസർങ്ങാണ്ടേ ആ ടീ
ആരക്കെടി?
സുബിധ.
സുബിത ടീച്ചർനോ മാക്സ് ടീച്ചർ നോ?
ആഹ..
അതെങ്ങനാറ്ഞ്ഞ്
അയ്യോ അത ആരാ എന്നോട് പറഞ്ഞത്? ഏ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടപ്പോ ഓരോ നയൻ ഈ സി പി പഠിച്ച ഒരു കൊച്ചിനെ കണ് അപ്പത്തേക്ക് ഞാൻ ഇങ്ങനെ? കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ആ കൊച്ച ഇങ്ങനെ പറഞ്ഞെ. ടീച്ചർ ലീവാ. ടീച്ചറ് ലീവാ. ഇപ്പൊ ഉണ്ടായിരുന്നു കൊറച്ച നാള് മുമ്പായിരുന്നു കൊറെ നാളായി.
അന്ന് ടീച്ചറായിുന്ന ആ ഒരു പ്രജ്ഞ എ എന്തുായിരുന്നു?
ആഹ, നമ്മള് പഠിക്കാൻ നേരത്ത് മറ്റേ കൊറേ വ. വർഷം കൊച്ചുങ്ങളില്ലാതിന്ന്.
തന്നെതന്നെ.
പാവായിരുന്നു.
അവൊക്കെ ശോ. ഹിന്ദി നോട്ട്ന്നെ മുന്നേ ഒരു ദിവസം നോ.
ഞാൻ എപ്പോഴും, പറ ആ ഒരു ടീച്ചർ പാഷ. അഛനുള്ളത് അവർക്കാണ്. എത്ര സത്യം അന്നൊന്നും പറയും.
ഹെ ഹെ
വീർബാ ഹൂട്ടി.
ശ് പിന്നെ മറ്റേ നമ്മുടെ കെമിസ്ട്രി ടീച്ചർ ഓർമ്മണ്ടടി? മിനിറ്റ് ടീച്ചറ്?
അവര് റിട്ടയേഡ ആായി എന്നെ ഇടക്കിടയ്ക്ക് കാണപ്പ എന്നോട് ഒമ്മന്ന് ചോദിക്ക എന്തിനാ പോണേ? പ്പൊ എല്ലാരും കൂടെള്ളവരൊക്കെ. കൂടെയള്ളവരൊക്കെയൊക്കെ ചോയ്ക്ക. ഇനി ആരുവിട് ഇവിടെ മേലടി പന്തള മുക്കില്.
ആ
ലുബു ക്കെ എവിടെ ആ തന്നെ തന്നെ തന്നെ. ന്ന തന്നെ. ലൂബൂ
പക്ഷേ കുറച്ചാളൊക്കെ ഒരു ഗെറ്റുഗതോറൊക്കെ വെച്ചെങ്കി കൊള്ളായിരുന്നു. ഞാൻ പഠിച്ച ഓരിടത്തും സാധ്യത ഇല്ല എന്നുള്ളതാണ് സങ്കടം.
ഒര് ഒര് നമ്മളൊന്നും നല്ല നിലൽ എത്തില്ലല്ലോ നമ്മൾ നല്ലതല്ലാം എത്തി. ട്ട്. നോക്കേടി ടീച്ചർമാരൊക്കെ നിനക്ക് നിന്റെ ജീവിതത്തെ ഏറ്റവും നല്ല കാലഘട്ടം ഏതായിരുന്നു? സത്യം പറയണം.
സത്യ യു പി ആരുന്ന യു പി പഠിക്കണ സമയത്ത് അതായ എൽ പി യു പി സമയം. എപ്പോ ചോദിച്ചാെ നൂറ് ശതമാനം ഉറപ്പടെ പറ. ആ ഒരു കാലമാണ് എൽ പി യു പി എനിക്കത്രയും നല്ല സമയയിരുന്നു.
അതെന്ത് ഒരു ഇങ്ങനെ പറയാ?
എന്താെന്ന് വെച്ചഴിഞ്ഞാ ആ സമയം വെച്ച്ഴിഞ്ഞാ എനിക്ക്. വലിയ ബുദ്ധിമുട്ടുകളില്ല അതില് വലിയ പ്രശ്നങ്ങളില്ല.
ജീവിതം നോക്കണ്ട സന്തോഷം പറ.
സന്തോഷം തീർച്ചയായിട്ടും സന്തോഷം നോക്കണെങ്കിൽ.
ആഹ ഇതെ എനിക്ക് ആ ആ സാധനങ്ങളെല്ലാം കൂടെ. വീണ്ടും എല്ലാം കൂടെ ഒരുമിച്ചല്ലേ ഇങ്ങോട്ടും വന്നത്.
ഓ അന്ന് യു പി പഠിക്കുമ്പത്തിന്ന് ഹാപ്പി. ആ സമയത്ത് ആ നല്ലൊരു സന്തോഷമുള്ള സമയമടി വേറെ അങ്ങനെ വിഷമോ ങ്ങനൊന്നുല. ഇവിടെ ഹൈസ്കൂൾ ആണെങ്കിൽ ഓക്കെയണ് ന്നച്ചാൽ പക്ഷെ എപ്പോഴും ചോദിച്ചഴിഞ്ഞാ എപ്പേ. പ്പഴും പറയാൻ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് യു പി ആണ്. ഹൈസ്കൂൾ ആയിട്ട് വലിയ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓർത്തെടുത്ത് പറയുമ്പോ ഒരു സന്തോഷം തോന്നുന്നുണ്ട് അൽ അല്ലാണ്ട് ഓർമ്മിക്കുമ്പോ അത് സന്തോഷയിട്ട് വലിയ ഫീലൊന്നും എനിക്കില്ല.
സത്യട്ട എനിക്ക് ആ സ്കൂള ഇഷ്ടംട്ടോ ആ ഒരു പത്ത് വരെ. ള്ളത്
ഓ എനിക്ക് ഓർമ്മയുണ്ട് ഇയാൾ ഇന്റർവല്ല ഞാന്നും പറയുല്ല ഇന്റർവല. ആവുമ്പം വിളിച്ചോണ്ട്വും ഒരു കമ്പ്യൂട്ടറിന്റെ സാറ ഒന്നയിര്ന്നല്ലോ ഹി ഹി
ആഹ് പാവടി ആ മനുഷ്യ ഗോകുല ന്ന് ആ മനുഷ്യ ഫ്രണ്ട്സിലടിപ്പൊ പഠിപ്പിക്കുന്നത് നമ്മളെ കണ്ട് പേടിച്ചൊട് വര്ന്ന്
ഇച്ചിരി
ഓഹ് ഞാന് ദേവനന്ദ ദേ എടി നമ്മളല്ലട്ട ദേവനന്ദയാ ഹലോ
ആടി ദേവനന്ദാ
ഓഹ് അതൊക്കെ ഒരു കാലവല്ലി
നിന്റെ കാര്യൊക്കെ ഓർക്ക ആക്ച്വലി നിന്റെ കാര്യം ഓർപ്പാനണത് വി ത്തി ഓരോ മാസം ഓരോ കാര്യം പറഞ്ഞോണ്ട് വരും
ഞാനാരുന്നു ഞങ്ങടെ എടെലെ കോമഡി പീസ്. ഹലോ
ഇപ്പ അവന് ഷിപ്പ് ജോലിയെടാ ഹലോ-
ഏഹ് -
ആഹ് പറ-
ആഹ് ആഹ് അങ്ങനെ ഓരോ തവണ ഓരോ ഇതിന്റെ കാര്യം പറഞ്ഞോണ്ട് വരും-
അയ്യോ അതൊക്കെ ഒരു കാലം ഒരു പ്രായം ഉം-
എന്തെ-
കമ്പ്യൂട്ടർ പഠിക്കാൻ ഓടുന്നത് പരീക്ഷക്ക് കാണിച്ചു വെക്കുന്ന എന്റെ പൊന്നേ-
കമ്പ്യൂട്ടർഎയ്തിച്ചില്ല-
ആഹ് ഒരു മണ്ണാകട്ടേ അർഞ്ഞുട പക്ഷെ- നമ്മളെല്ലാരും എല്ലാം അറിയാവുന്നതു പോലെല്ലാം ചെയ്തിട്ട് അവര് വിളിച്ച് -
ഓഹ് അതുപിന്നങ്ങനല്ലേ പറ്റു ഒരു കപ്പ് സോസറ് ഉണ്ടാക് ക്ക്ന്നസംഭവണ്ടല്ലൊ എനി എടിക്കാണെങ്കി ആ സാധനം കൊണ്ട് - ഫുളള് പോവും എനിക്ക് ശരിയായിട്ടേ ഇല്ല ഒരണ്ണം എടുത്തിണ്ട് വരുമ്പത്തിന് എന്റെ ആ ഫ്രണ്ട് ആ പേജ് - ജ് ആഹ് ഒര് ഇത് മൊത്തം പോവാര്ന്ന്-
ബാത്റൂമിൽ പോയിരിക്കുന്നത് എന്റെ പൊന്നെ നിങ്ങളെ ഹരിസ്ത്രീന്ന് വരുന്നത്-
ആ നീ മൂന്നി രാമനാ അപ്പളാ പിന്നെ അവ്ട്ത്ത് നോണഅല്ലെ ഷാക് സാറ് ജെ
മഹേഷ്
ഉ
ആകാശ് സാറിന്റെക്കകല്യാണം കഴിഞ്ഞ ട്ടോ
ആ മറ്റേ അമ്മളെ ബി എഡ് പഠിപ്പിക്കാൻ വന്ന
തന്നെ
മറ്റേ ടീച്ചർമാർടയില് ഒരു സൂര്യ ടീച്ചറ് പിന്നെ ഈ സൗഫിടീച്ചർൻ്റെ ടെ വേറെ ന്നും ഇല്ലേ നിക്കി ഓർമ്മയില്ല ഇവരുണ്ടേ ഉള്ളായിരുന്നോ ആ ആ ക്ഷേ മുഖയെന്ന് ഇങ്ങനെ മറ്റൊരു എന്തോരോ ഒണ്ട്, സഫ് പിടിച്ചാൽ ഞാൻ പോയില്ല ഇങ്ങള് പോ ഈ പോയായിരുന്നോ?
ഞാ നമ്മള് നീ പോയെങ്കിൽ ഞാനും പോകും.
ഉം വൈഷ്ണവിയും വിളിക്കാം.
ഓക്കേ ശരി.